ആ
ഉറങ്ങിയോ
ആ ഉറങ്ങിട്ടില്ല
ആ ഹ ചോർ തിന്നില്ലേ
ആ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴി
ആ കഴിഞ്ഞു കഴിഞ്ഞു
നമ്മള് വിളിച്ചോ ഇതിന് മുമ്പേ
ഇല്ല വിളിച്ചിട്ടില്ല ആദ്യായിട്ട
ഇല്ലല്ല ആദി
ആ ആ ആ പിന്നെ കുട്ടികളെക്കെ ഉറങ്ങിയാ
കുട്ടികളൊക്കെ ഉറങ്ങി
അ ആ ഇവിടെതാ പേരെക്കുട്ടി ഒറങ്ങാന് കെടക്ക്ന്ന് ഉം മോള് കെടന്ന്ക്ക്ണ്
ആ പേരക്കുട്ടി നിങ്ങളെ കൂടെണോ കിടക്ക
ആ അല്ല അങ്ങനെല്ല എല്ലാരെ കൂടയെയും കിടക്കുകയും ചെയ്യും ഓള് അ ഉ ഉ
ആ ഇവിടെ മക്കള് ഇപ്പൊ ഈ നേരത്ത അങ്ങനെ ഉറങ്ങൂല്ല ഞാൻ പിന്നെ വെച്ചാല് ഇവിടെങ്ങനെ കളിക്കാൻ പിന്നെ കൊറയാകുമ്പോൾ തല്ലല് ആ ഒരാള് സ്കൂള് പോണണ്ട് ഒരാള് ചെറുതാ ഏ ഞാൻ രണ്ടര വയസ്സായിട്ടുള്ളൂ ഒരാള് ഏഴു വയസ് ആയി അപ്പ കൂടിട്ട് കുറ കുറുച്ച് നേരം കളിച്ചാ പിന്നെ കുറെ നേരം തല്ലൂ കൂടാ ചെയ്യാ
രണ്ടാളും രണ്ടാളും ആൺകുട്ട്യാള
ആ ആൺകുട്ടികളാണ് തല്ല് തീർക്കാൻ നിക്കണ്ടി വരും അപ്പൊ ഞാൻ വേഗം കിടത്തി എല്ലാരേം റ്റ് ഓഫാക്കില്ലെങ്കി പിന്നെ അവര് ഫുൾ അടിയ
ആ ആ
ട്ടൽന്റെ മോളിൽ നിന്ന്ങ്ങട്ട് താഴത്ത്ക്ക് ചാട അങ്ങൻത്തെ അഭ്യാസങ്ങളൊക്കെണ്ട് അപ്പൊ പിൻ ആഹ് അപകടങ്ങള് ഇണ്ടാക്കണ്ട ച്ട്ട് ഞാൻ ന്നാ പിന്നെ ഉറങ്ങുട്ടൊ രണ്ടാളും
ആഹ ആഹ് ആഹ് അത് പ്രേശ്നല്യ
കിടന്ന് കിട്ടാ ഒരു പണി ആ ആ മൂത്താളും മദ്രസേ പോവണ്ട്
അതെ
ആ രണ്ടാം ക്ലാസ് ഇവിടെ പിന്നെ കുന്നേര മദ്രസ
വൈകിട്ട് ലേ അത് നല്ലതാ ആ രാ രാവിലായ ബുദ്ധിമുട്ട മക്കൾക്കേ
അത് മാത്രല്ല വണ്ടിയൊക്കെ നേര്ത്തെ വര്ണതല്ലേ സ്കൂളി പോകാന് എട്ടേ പത്തിന്
ക്യടെ പോയ്ട്ട് വാട പോയിര്ക്കലും വരലും കഴിയും
വൈകീട്ട് തന്നെ അധികം നേരംൊന്നുംല്ല വൈകീട്ട് വന്ന്വരുടെ കുളി ഭക്ഷണം കഴിക്കലൊക്കെ ഒരു ആടി പാടിട്ടൊക്കെല്ലേ അക്ക കഴിഞ്ഞി ട്ട് അങ്ങട് പോകുമ്പന്നെ നാലേ മുക്കാല് ക്കെ ആവും പിന്നെ ആ അ ആറെ കാല് വരെക്കണ്ട്
ആഹ ആഹ എന്നാല് പിന്നെ അത് കഴിഞ്ഞ നമുക്ക് വീട്ടിൽക്കല്ലെ വര അത് പിന്നെ കൊഴപ്പല്ല മറ്റെ മക് എന്താറിയൊ രാവിലെ പോയിട്ടെ മക്കൾ തത് പർ
അ റസ്റ്റ്ല്ല അവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോ ആ നേരത്തെ നീക്കണം ഭക്ഷണം കഴിക്കാൻ നേരല്ല അത് പിന്നെ ഞങ്ങടെ ച്ചാല് ഞങ്ങടെ മഹല്ലിത്തെ മദ്രാസ് കൊർച്ച് ദൂരേണ് അവിടെ രാവിലെണ് മദ്രാസ
ആ അഫെ ത്
തിപ്പോ ഇവിടെ തന്നെ രണ്ട് മഹല്ണ്ട് അപ്പൊ ഇപ്പർത്തെ ആ മഹല്യത്ത് മദർസ ങ്ങടെ തൊട്ടെട്ത്താ അപ്പൊ പിന്നെ അവ്ട് കേ ത് ന്നുള്ളൂ അത് വൈകുന്നേരായോണ്ട്
ആഹ് ആഹ് അപ്പൊ കൊഴപ്പല്ല
പിന്നെ എവിടായാലും
പിന്നെന്താ അതെ മദർസ സ്കൂളന്ന് പോ ന്ത്യാ മ്മക്ക് ഗവൺമെന്റ് സ്കൂളാ
അല്ല പ്രൈവറ്റന്ന്യായാണ് മുസ്ലിംസിന്റെ ന്നെയാണ് പക്ഷെ മുജാഹിദ് സുന്നി അങ്ങൻത്തെ ഒരുതുണ്ട്
ആ
അപ്പൊ ആ ആ അപ് സ്കൂളില് ഉള്ളത് നമുക്ക് ക്കെന്നൊ എം എസ് കണ്ടരു വിഷ് ണ്ട് അങ്ങനെ പഠിപ്പിക്ക്ണ്ട് ആ അത് കൂടാണ്ട്ണ്ട് അതി നേരത്തെ പോണം സ്കൂളിക്ക് അയ്ന് വേറെ വണ്ടി വരും അ ത് നമ്മള് വേറെ ചേർ വേറെ ഫീസൊക്കെണ്ട് അങ്ങനെ പിന്നെ അത് കുട്ട്യേൾക്ക് ബുദ്ധിമുട്ടല്ലേ രാവിലെ ഒന്ന അത്രയും നേരത്തെ പോണതാണെങ്കിലും പിന്നെല്ലേ അപ്പ നമ്മക്ക് ഇതാവുമ്പോ പിന്നെ കുഴപ്പം നമ്മള് വന്ന് ഭക്ഷണൊക്കെ കൊട് ആ അടുത്ത് സ്കൂള് കൊർച്ച് ഒരു രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് കിലോമീറ്ററിന്റെ അടുത്തായി ആ പണ്ടിണ്ട് അങ്ങനെ ആ നമ്മുടെ നമ്മളെ വീട്ടിന്നും പോകാൻ പറ്റുന്ന രീതിലുള്ള ഒരുസ് സ്കൂ അങ്ങനെ എന്റെ വീട്ടക്ക് ആ ആ ആ രണ്ടടത്തൊന്നും പോവാ എന്നെച്ചാല് ഇന്റെ വീടിന്റെ അവ്ട്ന്ന് ങ്ങട്ട് സ്കൂൾന്റെവ്ക്ക് രണ്ട് കിലോമീറ്റർണ്ടാവുള്ളു പിന്നെ അവ് ട്ന്ന്ങ്ങട്ട് മൊത്തത്തില്ൽ ഹസ്ബന്ഡറിന്റെ വീടും ഇങ്ങനെ തമ്മിലൊരു ആറേഴ് കിലോമീറ്ററ വ്യത്യാസാ രണ്ടിന്റെം നടുക്ക് ആ രണ്ടിന്റേം നടുക്കായിട്ട് സ്കൂള
ആ ഹഹഹ ഇപ്പെഴെല്ലാരും സ്കൂള് മക്കള് ചേർത്തപ്പോങ്ങനെ നോക്കണത്
ഈമദ്രസേ
മദർസ യാത്രൊന്നും പോകാൻ പറ്റില്ല സ്കൂള് പിന്നെ വണ്ടിക്ഷെ മദ
ആ മദ്രസ് ചേർത്താലാണ് ബുദ്ധിമുട്ട് ഇപ്പൊ ചേർത്തപ്പ ഇ അങ്ങനെ പോവാറില്ല വേറെപ്പ കോവി
എന്നിട്ട് ഒരു ഒരു ദിവസംല്ലെ പ്പൊഴി വെള്ളിയാഴ്ച മറ്റേ ശനി ഞാ സ്കൂൾ ഒഴിവുണ്ടാ ഏ ഇത് മദ്രസ വഴി ഒണ്ടാവില്ലല്ലോ
സ്കൂളെണ്ടെങ്കിലും കൊഴപ്പല്ലാരുന്നു പോവാലോ വിചാരിക്കു പക്ഷേ ഈ മദ്രസോട്ട് അതാാണ്ത് പിന്നെ എന്താണ് ഏറെപ്പന്താച്ചയിഞ്ഞാ ങ്ങള് രണ്ട് പെൺകുട്ട്യളാണേ ഉമ്മാക്ക് അപ്പൊ രണ്ടാളും കല്യാണം ണം കയ്ഞ്ഞപ്പോപിന്ന മ്മറ്റക്കല്ലേ അപ്പൊ ആ അപ്പൊ പെണെ ഗൾഫിലാണ് ആ അപ് അപ്പഴാണ് ബുദ്ധിമുട്ട് അപ്പ നമുക്കിങ്ങനെ പോയി നിക്കാൻ പറ്റാത്തപ്പോ ഉമ്മ
അനിത്തി ആ കല്യാണഞ് അവൾക്ക് ഒരു കുട്ടീ ണ്ട് അവള കുട്ടിന പ്പോ ഇപ്പവള് ഉമ്മൊപ്പമ്മാടെ വീട്ടിലാള്ളത് പക്ഷെ ആ ആ പക്ഷെ നല്ല എ ഇപ്പൊ അവിടൊരു കല്യാണണ്ട് അപ്പത് കാരണംമ്മ പോയിക്കും മ്മാടെളാപ്പാന്റെ മോൾ മോളെ കല്യാണാണപ്പൊ അത് ശനിയാഴ്ചേണ് അപ്പോ മ്മങ്ങനെ പോയേക്കാണ് ഞങ്ങളും അങ്ങട് പോകു ങ്ങളിന്യങ്ങട് പോവുള്ളൂ പക്ഷെ അപ്പ അ പ്പോ അവളിപ്പോ ഉണ്ണിയായിട്ട് ഓൾക്ക് ഉണ്യായിട്ട് രണ്ട് വയസ്സൊക്കെ ആയപ്പോ പി ജിക്ക് പഠിച്ചേര്ന്ന് അപ്പോള് ഇവ്ടെ നിന്നിട്ട പഠിച്ചേരുന്ന് അപ്പൊ ആ രണ്ട് വർഷം പിന്നെ തവള്ണ്ടേര്ന്ന് അത് കഴിഞ്ഞിട്ട് ആ ക കാ അപ്പൊ പഠിപ്പ് കഴിഞ്ഞപ്പ പിന്നോളങ്ങട് പോയി വീട്ടിക്ക് പോയി ഇനീപ്പോ എന്തോ ജോലിക്ക് കേറീണ്ടോള് അപ്പളും ചെലപ്പങ്ങടെക്ക് ണ്ടാവു വൾക്ക് കുട്ടിസ്കു ആ ഓള് അതന്നെ ഓ അലപ്പോ കുട്ടീനെ കുളി ചേർത്തിട്ട്ള്ളേ അപ്പോളിങ്ങട് അപ്പവന്നെ ക്ക് വ് വിടെടുത്തുള്ള ഒരു സ് വീടിന്റെടുത്താണ് അപ്പൊ പിന്നെ ഓൾക്ക് പോവാനും വരാനുള്ള ആ നോളതേറെ നോക്ക്ണത് വിടെ തന്നെ നിന്ന് ശീലിച്ചെ കാരണപ്പോൾക്ക് ഇവിടെന്ന് ക്കാനാ ആ അപ്പപിന്നെ ഉമ്മാക്കൊരാള അപ്പാത് കാരണം
ഏ മൂന്നാള് മൂന്നാളെം കല്യാണം കഴിഞ്ഞ് മൂത്ത കുട്ടിയാ
ആങ്കുട്ടിയ ആ അപ്പൊ അവരില്ലെ കൂടെ ഗൾഫിലാണോ
ഇല്ല മോന് പൊറത്താ പൊറത്താന്ന് പിന്നെ മരിയോള്ണ്ടാ പ്രസവത്തിന് പോയ്ക്കാണെ രണ്ടാഴ്ചായി കുട്ടിക്കൊണ്ട നാളെ വിളിച്ചിട്ട് വര്ന്നേ
ആ ആ ഒര് ഫസ്റ്റത്തെ പ്രസവാവൂലേ
അപ്പം പോയി രണ്ടാഴ്ചായി പോയിട്ട് അപ്പ ഇനി മറ്റന്നാ ഡോക്ടറെ കാണിക്കണം
ആ അപ്പവ്ഇവിടുന്നാണോ പോവാ
ഉം ഉ ഇപ്പൊ ആദ്യമൊതല് ഏ
അവിടെ എടുത്തുള്ള ഓസ്പിറ്റ്
നല്ലാ പോട്ടക്കെല്ലാം കാണിക്ക
കോട്ടക്കലോ ആ അത്രയും ദൂരേണോ
ആ കൊറച്ച് ദ ഇപ്പം റോഡൊക്കെ അധികം ദൂരം തോന്ന്ല്ലട്ടാ
ആ അപ്പൊ പ്രസവാവിടെ തന്നെയല്ലേ അവ
അതെ ഈ കഴിഞ്ഞ മാസം മുതലാണവ്ടെ കാണിക്കാൻ തൊടങ്ങിയത്. കാണിച്ചിന്നത്
അതെല്ലേ
ആ
ആ കോട്ടക്കല് ആ നല്ലെ
ആ വുമൻസ് ചൈൽഡ് ഹോസ്പിറ്റല് ആ മാത്രം ഇല്ല ആഹ് ണ്ട്ണ്ട്
ആഹ് ഇപ്പൊ ചെല ആശുപത്രികളിലൊക്കെ അത് ഒഴിവാക്കി തുടങ്ങി ഞാനങ്ങനെ ഞാന് ഇപ്പ രണ്ടാമത് പ്ര പ്രസഹിച്ചപ്പോ ഒരു ആശുപത്രിയിൽ അത്ണ്ടായിരുന്നു പ്രസവിക്കുമ്പോണ്ടായിരുന്നു ഇപ്പ അവിടുന്ന് അത് ഒഴിവാക്കിന്ന് പറഞ്ഞായിരുന്നു അതെന്തോ ആ അത് പല സ്ഥലങ്ങളിൽന്ന് ആൾക്കാാര് വന്നിട്ട് പിന്നെ അവർക്ക് എന്തോ ഇതാക്കാൻ പറ്റാത്ത കൊണ്ടാ തോന്ന് ണ് ഇത്ണ്ട്ന്ന് കേട്ടിട്ട് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നി അപ്പൊ അവർക്ക് വാർഡൊക്കെയാണ് തന്നിരുന്നത് നമുക്ക്ല്ല ബുദ്ധിമുട്ടേന്നിട്ടെ കാരണം അങ്ങനെ വാർഡൊക്കെ തന്നിട്ട് നമുക്ക് രണ്ട് നമ്മള് കൂടെ നിക്കണപ്പ ഉമ്മ അത് ചങ്ങരകുുളത്തുള്ള ഒരാശു യാ സൺറൈസ് പറയും അല്ല സൺറൈസ് പറയും
ആ പഴയ അറഫ
ആഹ് ആഹ് അതിലുണ്ടായിുന്നേ അപ്പൊ അതില്ച്ചാല് ഇങ്ങനെ ഉണ്ടായതും കൊണ്ട് കുഴപ്പൊന്നില്ല പക്ഷെ നമുക്ക് ഈ വാർഡ് തന്ന ആദ്യൊക്ക റൂം കൊട് തിന്നത്രെ പിന്നെ ഈ വാർഡ് തന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാ നമ്മുടെ ഉമ്മാക്കും പിന്നെ ഹസ്ബൻറിനും ണ്ടെങ്കി അവർക്കും നിക്ക പിന്നെ ആർും കുട്ടിനും കാണാൻ പറ്റില്ല നമ്മളെയും കാണാൻ പറ്റില്ല ഒന്നും പറ്റില്ല നമ്മള നമ്മെ ഭർത്താവ് ഇണ്ടെങ്കി അടക്കോ നമ്മളെ പ്രസവിച്ചട്ട് ഈ വാർഡിക്ക് വരുന്നതിന് മുന്നേ നമ്മളെ കാണതാവും പിന്നെ നമ്മളെ കാണാൻ പറ്റില്ല പിന്നെ നമ്മള്വിടുന്ന് എറങ്ങ മ്പളെ കാണാൻ പറ്റുള്ളൂ ആ അങ്ങനെയൊക്കെ ആരുന്നു ആ തീരെ അല്ലാതെ കു കുട്ടിനും കാണിക്കൂല ഇപ്പ അവിടെല്ല ഇപ്പ അത് ഇപ്പൊ ഒരു ഒരു കൊല്ലമായിട്ട് അവര് അത് ഒഴിവാക്കി രണ്ട് കൊല്ലക്കെ ആയിട്ട് ആ ആ ഇത്ള്ള സമയത്ത് അങ്ങനെയായിരുന്നു നമ്മളിപ്പോ പ്രസവിച്ച് നമ്മളെ കാണില്ല അവര് അത് കഴഞ്ഞ് നമ്മളെഈ വാർഡിക്ക് കൊണ്ടരുമ്പോ കണ്ടാ പിന്നെ നമ്മള് നമ്മള് പിന്നെ കാണാനൊന്നും ഒരു സമയക്കില്ല കുട്ടിനും കാണിക്കൂില്ല ഒരാള് കാണാൻ വന്ന ആ അങ്ങനെ പിന്നെ ആ ഒരു വട്ടം കൊറോണ സമയത്താണ് ഒരാൾക്കാ നിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ ഒരു ഉമ്മ ആയതെങ്കിലും ഒരു ഉമമാക്ക് നി ആഹ് പക്ഷെ ഇത് പിന്നെ അതിന്റെ ശേഷം രണ്ടു പേർക്ക് നൽക്കാന്നാക്കി നമ്മള ഉമ്മയും അവരുടെ ഉമ്മയും അങ്ങനെ പിന്നെ നമ്മുടെ ഓമിനേഴ്സ് ഒക്കെ ഈ നിക്കണ അവരുണ്ടാവൂല്ലേ അവർക്കൊന്നും നിക്കാൻ പറ്റില്ല അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ആ ക്കെ വീട്ടിലക്ക് വരിക പിന്നെ തന്നെ എന്താണ് ഇങ്ങനെ കാണാൻ പറ്റാത്തത് വേറെ ബുദ്ധിമുട്ട് നമുക്ക് നമ്മളെ ആ ഇപ്പൊ ഭർത്താവൊക്കെ ഈ പ്രസവത്തിന് വേണ്ടി മാത്രം അത്രക്ക് ഗൾഫീന്ന് വന്നതാവന്നട്ട് വീട് വര്ണത് എറവക്കാട്
ആഹ് ആഹ് ശരിയ
കാന്റെ വീട് വരണത് അപ്പൊ അങ്ങനെ ഉം
ഉം അവിടെ എവിടത്തെ ആറക്കർത്തെ
എറപ്പാട് കുണ്ടുപറമ്പില് പറയും
കുണ്ടറമ്പല്ലേ ഉം അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ പടിഞ്ഞിറങ്ങാലി
ആ ആഹ് ഞാന് കുമരനെല്ലൂർ ഒ അവിടെ ഒരു ഒതുളൂരുണ്ടില്ല ഞാൻ കുമരനല്ലൂര് ഒരു ട്യൂഷൻ സെന്ററിൽ പിപ്പിക്കുക
ആഹ് ഏ ഏതില്
ഒരു ടാഗോറ് പറഞ്ഞിട്ട് ഒരു ട്യൂഷൻ സെൻ്ററുണ്ട്
പഠിപ്പിക്ക്ണ്ട ഇപ്പ
ആഹ് പഠിപ്പിക്കണ്ട്
ആ ആ ശെരി
അപ്പൊ രാവിലെ അപ്പൊ മോൻ ചെറുതായൊണ്ട് മ് അധികം നേരല്ല്യല്ലോ. രാവിലിം വൈകുന്നേരും ഇണ്ടാവും സ്കൂളിൽ പോണെന്റെ മുന്നെ ആ ആ ആ പടിഞ്ഞ് ഞാൻ മുൻ പിന്നെ പറക്കുളത്ത് മറ്റേ സലാഹുദ്ധീൻ അയ്യൂബി സ്കൂൾണ്ട്. ണ്ടല്ലോ? അവിടെ അയിന് മുന്നേ പഠിപ്പിച്ചിരുന്നത്. കൊർചം കൊർച്ച് പിന്നെ ആ പിന്നെ ഗെർഭിണിയായപ്പ പിന്നെ പോവല് നിന്നതാ
ആ ആ ആയിക്കോട്ടെഹ് ഹ് ശെരി. ആ ശെ രി ഓക്കേ ഓക്കേ ആ ശെരി.